ഹലോ
ആ ഹ ഹ ഹ
ആ ബസ്സിക്കേറ്റി വിട്ടാ ചങ്കെന്നു ലെ
ബെസ്സിക്കേറ്റി വിട്ട്രാ ലവൻ ആ അവടമ്പരാക്കി കത്തോളന്ന് പർഞ്ഞു അങ്ങോട്ട് ഞാൻ സെ യ അജുവായിട്ടു പോയി അങ്ങനെ ഇതേണക്ക് ആ അജുവാ യിട്ടവടെ പോയി ക്യാരം ബോഡൊക്കെ കളിച്ച് ആദ്യത് ത്തെ കൊറെ കളിയൊക്കെ തോറ്റ് ഹ് ഞാനും ആശിക്കുവേര്ന്ന് ഞാനും ആശിക്കുവേരുന്നെടാ ടീമ് അങ്ങനെ ഇരുന്ന് കൊറെ കളി ദീപു അജു ണ്ടായിരുന്നു ഓൻ മണ്ടം കളിയേനു ഈ ആശിക്ക് അങ്ങനെ കൊറേ തോറ്റി അങ്ങനെ നേരെ ബസ്സി ക്കേറി ഇങ്ങ് വന്ന് ഞാൻ പിന്നെ നടന്ന് നടന്നോണ്ടിരിക്ക്‌ന്ന് ഇപ്പ വീടെത്തും. പിന്നവിടന്ന് ആഹ് അവൻ ബസ് സ്റ്റോപ്പ് വരാക്കി പിന്നവിടെന്തു പരിപാടി?
വിടെന്ത് പരിപാടി ഇവിടെ വെറുതേയിരിക്ക്‌ന്ന്.
കച്ചവടങ്ങളൊന്നും നടക്കുന്നില്ലി?
കൊറവാ ശനിയും ഞായറുവണ്ടുള്ള കച്ചവടേ ഉള്ള്.
ഓഹ്.
ഡാൻസൊക്കെ കളിക്കുന്നണ്ട് ചങ്ക് ഇന്നലെ
ഡാൻസൊക്കെ കളിച്ചു കോളേജിൽ പരിപാടിയായിരുന്നു അനിത്തീടെ
ആ കോളജിപ്പഴും എ
അതേ അതെ
രിടിയണോ?
ആഹ് വല്ലപ്പോഴൊക്കെ ഇങ്ങനെ നടക്കും അപ്പോഴത്തേക്ക് ഞാൻ വിളിക്കാൻ വേണ്ടി പോണോടാ. അങ്ങനെ പോയപ്പോഴ്ത്തേക്ക് എന്തായാലും പോസ്റ്റ് ആവൂലേ അല്ലെങ്കി ആസിഫിനെ വിളിച്ച് ഓന്. എന്തോ പരിപാടി ഉണ്ടെന്ന് പർഞ്ഞു അങ്ങനെ അജൂന്റെ അവനേം വിളിച്ച് അവൻ്റെ ചേട്ടനെയും വിളിച്ച് നേരെ പോയി. അവരെ ചേട്ടം കൊള്ളാം അടിപൊളി അങ്ങനെ നേരെ ഞങ്ങളാദ്യം പൊറോ ട്ടകഴിക്കാൻ പോയി ഫുഡൊക്കഴിച്ച് ആഹ് ആയത്തിലെവ്ടൊ അകത്തോട്ടുള്ളൊരു കടയായിര്ന്നു നല്ല കടയായിരുന്നു.
മോഹന്ന ചേട്ടന്റെവ്ടെയോ?
അല്ല അതല്ല വേറെ ഏതൊരുട ങ്ങനെവിടെ പോയി കഴിച്ച് അത് കൊള്ളായിര്ന്നു പഴേ ഒരു ന്തോഫ്രഞ്ച് ഹോട്ടല ഫ്രഞ്ചല്ലെ ചങ്ങായിസാ ആഹ്അതെന്നേ
എന്റെ പൊന്നളിയാ അവിടൊന്നുംനീകേറി കഴിക്കല്ലേ
അവരാര ബന്ധുക്കാരെങ്ങാണ്ടാട്രാ അങ്ങനെ പോയ് കഴ്ച്ച്.
എന്റെ വീടിന്റെ അടുത്ത് കെടന്നിട്ട് ഞൻ വങ്ങത്തില്ല അവടന്ന്.
ആന്നോ ഓഹ്..
അതേ.
പോടാ പക്ഷെ ഞാൻ ഞങ്ങള് അവിടെ തൊടങ്ങിയപ്പഴാ ചെന്ന്. കൊള്ളായിര്ന്നു പക്ഷേ എനിക്കിഷ്ടപ്പെട്ട്. അങ്ങനെ ഉം അങ്ങനെ കൊഴ്പ്പല്ല്യരിന്ന് ഞാന് കഴിച്ച് ഉം പിന്നെ മന്തിക്കെങ്ങനെ അമ്മക്ക് വേട്ച്ച്താവരൊരു ഒരു മന്തി.
ഞാൻ കയറി മൂന്ന് ദിവസം ആയതേള്ളു ശമ്പളം പോലും ആയിട്ടില്ല ഇതുവരേ
എന്നാലുംവാങ്ങിച്ചരണം. ഉം പിന്നെ എന്തുയീ പർഞ്ഞേ? ഒന്നും നോക്കുന്നില്ലബ്രോ ഇങ്ങനെ ഇരിക്കുവ വീട്ടി.
ലാത് അവൻ തിരിച്ചു വാങ്ങ്ന്നന്ന് പറഞ്ഞല്ലോ പൈസ
ഏത് ആഹ്.. അത് ഒരു മാസം കൂടെ നോക്കട്ടെന്ന് പറഞ്ഞ് എന്നിട്ട് എന്തേലും ചെയ്യണം. എന്തേലും ചെയ്യണം ബ്രോ എ എന്താവോഎന്തോ ഓരോന്നൊക്കെ ഒപ്പിച്ച് ങ്ങനെ വരുമ്പോഴ്ത്തേക്കും ഓരോ വള്ളി കേറി കേറി ഇങ്ങനെ വരും.
എന്താലെ ജീവിതോക്കെ എങ്ങോട്ടോ പോവ്ന്ന്.
ആണ് ഞൻ വീട്ടിൽ വെറുതെയിര്ക്ക്ണ കണ്ടോണ്ടാ ഇപ്പൊ ഞാൻ ഇന്നേം കേറാന്ന് വിചാര്ച് വിളിച്ചപ്പം
ചങ്കിന്റെ എന്തായ് പിന്നെ.
എന്തോവാൻ ഇതുവരൊന്നും ആയില്ല.
അടി യുദ്ധം നടക്കുന്നതിനിടെ എന്റെ ചേട്ടനും ഇപ്പം സീനായിട്ടിരിക്ക്ന്ന്. അവിടേന്ന് വെച്ച് കഴിഞ്ഞാ ഇപ്പം സ്കൂളല്ലായിര്ന്നാ അതുകൊണ്ട് സ്കൂളൊ ങ്ങനെ ഓപ്പണിങ് ആവുന്നില്ല അങ്ങനെ അതിൻ്റെ കൊറേ സീനും. കാര്യങ്ങളും പിന്നെ കൊറേ പേരെ പറഞ്ഞു വിട്ടു, കൊറേ പേ ക്ക് പറഞ്ഞു വി ട്ട് ആഹ് ചേട്ടന്റെ അടുത്ത ചേട്ടന്റെ തന്നെ കൂട്ടുകാരൊക്കെ കുറേ പേരെ പറഞ്ഞു വിട്ടു പിന്നെ ആറ് മാസം കഴിയുമ്പോ വീണ്ടും എന്തൊരു സീനൊക്കെ ഉണ്ടെന്ന് പറ ചിലപ്പോ ചേട്ടനും കേറി വരേണ്ടിവരും. എന്താ ആവുംന്നെന്തോ. വരാറായി അപ്പോഴ്ത്തേക്കാണ്ടീസീനല്ലാം വര് പിന്നെ അയാളെ മോന്ങ്ങാണ്ട് ഏറ്റെട്ത്തൂന്ന് പറയുന്നു സ്കൂള്. അങ്ങനെ അതുകൊണ്ട് മൊത്തത്തി ഒന്ന് ഇതാക്കാൻ പോകുന്നു മൊത്തത്തി ഒന്ന് ക്ലീൻ ചെയ്ത് അങ്ങനെ കൊറെ സീനായിട്ട് ഇരിക്ക അതുകൊണ്ട്
ഇവിടെ ഇപ്പം ഭയങ്കര സ്ട്രിക്റ്റ എല്ല കാര്യങ്ങളും
ആന്ന എല്ലായിടത്തും അങ്ങനെയിട്ട് ദുബായിയും സീൻ ഇപ്പൊ വന്ന വന്ന് എന്താവും എന്തോ
അ ഭയങ്കര സ്ട്രിക്റ്റാപ്പൊ കണക്കൊക്കെ കറക്റ്റ് ആയിരിക്കണം എന്തേലും ഒരു മിസ്റ്റേക്ക് വന്നാൽ അന്നേരം
ആഹ് ഉം അവളെ ജോലി പോയിട്ട് എന്തായി
എവിടാ
അവളൊന്നും നോക്കുന്നില്ലേ ഒരു ഉമ്മ പോണ്ടന്ന് പറഞ്ഞിട്ട് ആ
ആഹ് നോക്കുന്നന്ന് പറയുന്ന്
ഉം സത്യം പറഞ്ഞു കഴിഞ്ഞാ ഈ ഇതിനകത്ത്ങ്ങെനെ ഇതിനകത്ത് ഇങ്ങനെ പേര് പറഞ്ഞുകൂടല്ലോ ബ്രോ
പേരൊക്കെ പറയാം അത് പേഴ്സണൽ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതിരുന്നാ മതീന്ന് ഇതിനകത്ത് നിന്ന് അവര് ആവശ്യമുള്ള മാത്രം കട്ട് ചെയ്തെടുക്കും സമയം
ആണല്ലേ ആഹ് അങ്ങനെ ഇരിക്ക പിന്നെ മഴയുണ്ടോ
മഴേ ഉള്ളൂ ഇവിടെ മഴ പടിച്ചോണ്ടിരിക്കുന്നു ഇവിടെ ഇത്ത് ഉണ്ടെടാ അക്കൗണ്ടന്റിന്റെ ഇതായിട്ട്
ആഹ്
ഞാൻ ഇവിടെ രാത്രി എൻറർ ചെയ്ത് കൊടുക്കുന്ന സാധനം മുഴുവൻ വെരിഫൈ ചെയ്തിട്ട് അവൻ അത് അവിടെ കൊടുക്കും ആഹ് വന്നിട്ട് പക്ഷേ പിന്നെ വേറെ കുറച്ച് പരിപാടികളോടെ ഉണ്ട് മുതലാളി വന്നിരന്ന് വേ റെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഏപ്പിക്കും അവനെ വട്ടെടുത്ത് മോളി ഇരിക്കും എടക്കിടക്കു ഇറങ്ങി വരും ടാബോയിട്ട് അവിടെ വാണ്ടള്ളേ എന്റെ വീടിന്റെടുത്ത് ഉം
ഉം അതാ എനിക്ക് തോന്നിയ അജുവിന്റെ ചേട്ട മറ്റേല്ല കമ്പനിയിൽന്ന് മറ്റേല്ല അവരുണ്ടല്ലോ ഞാൻ നിന്ന ക കമ്പനീന്നു അവരെല്ലാം കൂടെ ട്രിപ്പ് പോവുന്നു പ്ലാൻ ചെയ്തിരിക്കുന്നു ഞാ ഞായ ഞായറാഴ് ചെടാ അജുന്റെ ചേട്ടന്റെ തലേന്നല്ലെ പോയെ തലേന്നത്തെ പരിപാടി അങ്ങനെ
കല്യാണത്തിന്റെ അന്ന് ഞാൻ ലീവ് എടുക്കാം
തലേന്ന് വരാൻ പറ്റത്തില്ലല്ല്യേ അപ്പഴത്തേന് ഞാൻ വിചാരിക്കുന്നു ട്രിപ്പ് പോവാ മിസ്രിയാണെ കെടന്ന് ബെഡേ വിളി മിസ്ലിങ്ങാ പ്ലീസെടാ വാടാ അങ്ങനെ ഇങ്ങനെയ കിടന്ന് കെന്ന് വിളിക്കും ഇങ്ങോട്ടോ എനിക്കറിയാൻ പ രണ്ട് കാറൊക്കെ ഇണ്ടന്ന് പറയുന്ന് അതാവുമ്പൊ കേറിയിങ്ങ് ഇര്ന്നാ ഒരേ ഉം അങ്ങനക്കെ ഇരി ഫണ്ട്‌ കാരെ സെറ്റെയ്യാനാ ഇനി പാട് ഉം അങ്ങനെയി ഇപ്പ ഞാനാണെങ്കിലേ മ റ്റീല് സ്നിച്ച് ആപ്പീന്നൊര് പാന്റ് ഓഡറെയ്ത് ഡാ അതിനായിര ത്തിന്റെത് ആഇന്ത്യ മേടിച്ചു
ആഹ്
അങ്ങനെ ഇതയാണ് കഥന്ന ഹവ്വാ സാധം അങ്ങനെത് റിട്ടേൺ അടിച്ച് കൊള്ളത്തില്ല പക്ഷെ ക്ലോത്ത് കൊള്ളാം പക്ഷെ അത് ഭയങ്കര വലുത് ഉം അങ്ങന്നെരിക്കുന്നു
ആ ദാസ് വിളിച്ചാര്ന്ന് നമ്മള് പഠിച്ച കോഴ്സിന്റെ കാര്യങ്ങള് ഡീറ്റെൽഡ് എന്തൊക്കെ അതിനകതുണ്ട് അതെല്ലാം പറഞ്ഞൊര് വോയ്സ്ട്ട് കൊടുക്കേ ആണോ അവൻ എന്റടുത്ത് മുമ്പ് ചോദിച്ചായിരുന്നു റഫറ്ന്റെ കാര്യം
ഇക്ക്യാന്നെ ആരെയും കേറ്റാൻ പോലും തോന്നില്ല നമ്മള് ങ്ങനിക്കുന്നോണ്ട് മറ്റേ ഇല്ല കൊച്ചിനെ കേറ്റിയേന്റെ മറ്റ്‌ റ്റില്ല കൊച്ചിനെ കേറ്റിയില്ല ഞാൻ അങ്ങോട്ട് പോകുമ്പോ എന്നെ നോക്കിയിരുന്നങ്ങ് ഓരോന്ന് പറച്ചിലാടാ ഇവര് ഞാ പറഞ്ഞിട്ടാ കേറ്റിയെ ഇവരെന്തോ പഠിക്കാൻ വേണ്ടിന്നേണ് അപ്പോഴത്തേക്ക് എന്റെ അടുത്ത് ചോദിച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ കേ ഞ്ഞാ ഒന്നും പറഞ്ഞില്ല ഞാൻ അവ്ടെര്ന്ന് അങ്ങ് പറഞ്ഞു കൊടുത്തു ഡീറ്റെയിലും കാര്യങ്ങളും കൊറച്ച് നാള് കയ്ഞ്ഞപ്പോ വേണ്ടോന്നി അതിന്റെടക്ക് ഞാനാ പൈസിം മേടിച്ച് ആ റഫറെയ്തോ ഞാൻ ഉം ഉം ന്ന ന്ന ന്ന അതല്ല പകുതി കൊടുക്കാന്നും പറഞ്ഞില്ലേ അന്നിട്ട് ഈ ആയാസിഫ് പറഞ്ഞ് വേണ്ടടാ നമ്മക്ക് എന്തേലു കഴ് ക്യാ ന്ന് പറഞ്ഞിട്ട് അങ്ങനെ
ആഹ്
ഉം അങ്ങനങ്കി ഇരിക്ക്‌ല്ല
അവ്ടെ പിന്നെന്താ സ്പെഷ്യൽ ഇന്ന് ടാ അവ്ടെ ശവായിയും മറ്റേതൊക്കെ വന്നു തുടങ്ങി
ഷവായി ഇല്ല സവായി ഒന്നുംല്ല അവ്ടെ അൽഫാമിന്റെ ഐറ്റംസ് മാത്രെ ഉള്ളൂ
പൊറോട്ടൊയൊന്നും ഇല്ലല്ലോ ഇപ്പൊ എവ്ടിം പൊറോട്ടയുണ്ട്
ഇവടേണ്ട്
ഉം ഉം
ആര്യയലുണ്ട് പൊറോട്ടയുണ്ട് അൽഫ ഫാമുണ്ട് അയ്‌ന്റെ ചില്ലി ണ്ട് പെരി പെരിണ്ട് ഡ്രാവറ ഉണ്ട് മറ ഉണ്ട് മലബാറിണ്ട്
ആ അതത്തിച്ചരും
ഇവട്ന്ന് എന്ത്‌ കഴിച്ചാല് ഇത്രയും സധനങ്ങള പേര് ങ്ങനെ ഇവര് പറയ
അടിച്ചങ്ങ്ച്ച കല് കാണ ഇത് ഇതേണക്കാരുന്നു അയ്സ് ബോട്ടില് ഐസ് ബോട്ടി നിക്കുമ്പോ ഞാൻ എന്തൊക്കെയായിരുന്നു പറയുന്ന ഒ ഓരോരുത്തമാര് വന്ന് ഇങ്ങനെ ചോയിക് ഞാനിങ്ങനെ നെരത്തി പിടിച്ച
ആ ഞാനിപ്പോ ഷവായി ചോയ്ച് വരുന്നർക്ക്‌ നമ്മുടെ അൽഫാമിന്റെ ഐറ്റംസ് കാണിച് സംമ്പരംന്തൊക്കെ ഇതാണ് ജിലിപെരി പൊരി ഡ്രാഗൺ പെപ്പറ് അറവരാ മലബാരി ഇങ്ങനെറഞ്ഞോണ്ടക്കെ ഇരിക്കവിടെ പിന്നെ എന്താ പരിപാടിവിടെ വല്യ തെരക്കൊന്നുംല്ല രാത്രിയക്കെ തിരക്ക് വന്നാ വന്ന്
ഓഹ് ഓഹ് ഓഹ് ഇന്നലെ അവന്റെ ചേട്ടനു ആയിട്ട് പോയി അവരെ ചേട്ടൽ സൂപ്പർ റാ അവരു ചേട്ടൻ സ്‌ ഇതൂല ഒരു ഷോയും കാര്യങ്ങളൊന്നുല്ല ഒ ന്നെട് ട്ടീല്ല നമ്മൾ കൂട്ടുകാരന്മാർ ന്നിക്കന്നട സംസാരിച്ച് കോമഡി എല്ലാത്തിനെ കളിയാക്കി കൊന്ന് ഞങ്ങൾ നമ്മളെന്ന് ചിരിയായിരുന്നു
രാമന ആലോചിനെ ഇവിടെന്ന് രാത്രിയൊക്കെ ഡാൻസും പരേഡും
ചോയ്കണ്ടായിര്ന്നു
ഞാൻ തന്നെ ആലോച്ച് ന്ന് രാത്രിയൊക്കെ ഡാൻസൊക്കെ കളിക്കുന്ന് രാസൊ ഇല്ലേ
ആളുകള് ഏയ്തൊക്കെ ഇണ്ടായിര്ന്ന് ഫാഷൻ ഷോ ആ അങ്ങനെ പോയി ഞളെ അനിയത്തിക്ക് സെക്കൻഡ് കിട്ടി
ന്ന് റണ്ണറപ്പന്നും പറഞ്ഞാ കെടക്കുന്ന ഇണ്ടായിരുന്നു
ആ പക്ഷെ അവര് നല്ല രീതിയിൽ കളിച്ചറാ പക്ഷെ എനിക്ക് ഉറപ്പായിരുന്നു ഇവർക്കോ വേറൊരു ടീമ ഉണ്ടായി അവർക്കോ ഫസ്റ്റോ സെക്കൻഡോ കിട്ടത്തോളന്ന് അങ്ങനെ ഇവർ എന്തുവാണറിയോ പാന്റിന് പോയടാ ഈ ഒരു പാന്റ് കാരണം അവരെ സ്റ്റെപ്പ് ഒന്നും കാണാൻ പറ്റിത പക്ഷെ അവരെ കിടിലം സൂപ്പറായിട്ട് ചെയ്തായിരുന്നു അവര് അങ്ങനെ കുറെ ഇ ഇതൊന്നും പറഞ്ഞ് പിന്നെ അവര് പറയുന്നത് ഫെയർല്ല ആ അത് ഇത് കണക്ക് പൈസ കൊടുത്ത അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറയാ അതൊക്കെ എന്തായാലും പറയ് പക്ഷെ അവര് അടിപൊളിയായിട്ട് കളിക്കെ ചെയ്ത്
ആരാ
മറ്റേ ഫസ്റ്റ് കിട്ടിയ ഫസ്റ്റ് കിട്ടിയ ടീമ് ഒന്ന ഇവർക്ക് ഒരി ഇത് ഉണ്ടായിരുന്ന മറ്റെല്ല ഇതുണ്ടല്ലോ മറ്റലെ കൊച്ചിനെ കൊന്ന കഥയും അതൊക്കെയ ആയിട്ട് സ്റ്റോറി ബേസ് ആ കളിച്ച ക്ഷെ അത് അടിപൊളിയായിട്ട് അവര് കള മറ്റവര് എന്തുവാ മറ്റവരന്ന് വെച്ചാൽ എല്ലാരെയും ചെ ഇളക്കി മറിച്ച് ഓഡിയൻസിന്റെ മൊത്തത്തിൽ അങ്ങനെ ഒരു സെ പക്ഷെ അത് കൊള്ളായിരുന്നു അങ്ങനെ ഞാൻ പറഞ്ഞഞ് അവര് നിങ്ങള് അവര് സൂപ്പർായിട്ട് കളിച്ചന്ന് പറഞ്ഞു അങ്ങനെ അവർക്ക് ഫസ്റ്റ് ഇർക്ക് സെക്കൻഡും മൊത്തം ഇരുപത്തിനാല് ടീ മാങ്ങാണ്ടണ്ട്
ഉം ഇട്ടീല്
എല്ലാരും പെണ്ണു എല്ലാ കളിയ എല്ലരും കളിക്കുന്നക്കെ കാണ സൂപ്പർായിട്ട് കളിക്കുന്നു ഡ ഉം അങ്ങനെ യാസ്ഫ് വന്നരുന്നെ സൂ സുപ്പുറായിട്ട് അവിടെന്ന് ഇളക്കി മാറിക്കിയ ഒന്നുകൂട അവനുമ കുറച്ച് സ്റ്റെപ്പ് അവൻ വീട്ടിൽന്ന് പഠിക്കൂലാ ഇവനെ ആണെടാ ഇവ ഇങ്ങനെ വീട്ട അന്ന് ഇവന്റെ വായന്ന്ല്ലെ കേട്ടേല്ല അന്ന് എന്തോ പറഞ്ഞ ഇത് ഞാൻ വീട്ടിൽ നോക്കിയി എനിക്ക് പറ്റുന്നില്ല അപ്പോഴെനിക്ക് മനസ്സിലായി വീട്ടി ഇപ്പോ ഇന്ന് പഠിക്കുന്നുണ്ട് ഡാൻസ് സ്റ്റെപ്പ ഒക്കെ ഓരോ സ്റ്റെപ്പ് കാണുമ്പോ ഇവൻ വീട്ടീ ചെന്ന് കളി ചൂട ആഹ് കളിക്കും ആഹ് ഇവൻ കളി ഇതാണ കാര ആ തോപ ഒണ്ടല്ലേ അതൊക്കെ പോയിന്ന് കളിച്ചു പിടിച് ഇവൻ ഇവന് ഇതിനൊക്കെ കിട്ടുന്ന ആലോചിക്കുന്നു ഒന്ന് സത്യത്തി എന്നിട്ട് ഓര ഓരോ വട്ടം വരുമ്പോഴ ഓരോ സ്റ്റെപ്പ് ഇറക്കും ഓരുടെ
ഞാൻ നാളെ സിംഗപ്പൂര് കയറിപ്പോവാ സിംഗപ്പൂരിലോട്ടൊ ഒരു ചാഞ്ചാട്ടം ഉണ്ട്
രാവ ഇവിടെ പോല ഞാനും പോ കൂട്
ബീമാപലിഎനിക്കു പോകണം എന്തായാലും രക്ഷപട്ടെ പറ്റത്തൊള്ളൂ അങ്ങന ഇങ്ങനെ ഇരിക്കുന്നു പിന്നെന്ന്തുയിരുന്നു ആ മറ്റേ ഡി ജെ വലിയ വകുപ്പില്ലായിരുന്നാ ഇതൊ ഒരുമാതി ഒരു പാട്ടിന്റെ ഇടക്ക് മറ്റേത് ടൂൺ വരെ നമുക്കൊന്നും കളിക്കാൻ പറ്റത്തില്ല ഡാൻസ് ചുമത്തുള്ളാനേ പറ്റൂ അതൊക്കെ ആ വണ്ടർലായല ഡിജെ സൂപ്പർ ഡിജെ ആയിരുന്നു അതൊക്കെ വെച്ച് നോക്കുമ്പ്പോൾ
ആഹ് സൂപ്പർായിരുന്നു
ഉം ഇവ ന്നട്ട് എടേയ് കൂടെ വന്നിട്ടില്ല വൺ ടു ത്രീ ഇതൊക്കെ ഇത് ഒരു പത്ത് വട്ടം പറയൂ ഇടക്കിടക്ക്
ആരെ
ഈ ഡി ജെക്കാരൻ ഒരുമാ നശിപ്പിച്ച് കളയു വന്നിട്ട് ഒരുമാതിരി കെട്ട പാട്ടും കൊറെ തുള്ളുന്നെ ആകെ ഒരു ആകെ ഒരു തമിഴ് പാട്ട് മാത്രം ഇച്ചിരി ഫുള് ഇട്ട് തന്നു അതിൽെല്ലാവാരും അടിപൊളിയ ആയിട്ട് കളിച്ചു
ആഹ് ഇത് പന്ത്രണ്ട് മിനിറ്റ് ആകുമ്പോ ഓട്ടോമാറ്റിക്ക ക ട്ടാവും
ഇതിപ്പോ എത്ര മിനിറ്റ് ആായി കാണും
നോക്ക എന്നാത്തെ എഴുതി കാണിക്കുന്നുണ്ട്
ആഹ് നോക്കട്ടെ ആഹ് അങ്ങനെയൊക്കെ ഇരിക്കുന്നു പിന്നെ ഏ
വീട്ടില എത്തിയ
ഞാൻ വീട്ടിക്ക്‌ന്ന് ഉംഉം
ഇറങ്ങാനും എടുക്കാന ഒന്നും പറ്റത്തില്ല
ചങ്കില്ലാത്ത കൊണ്ട് അതാണ് വിശ്പ്പ് ഞാൻ നീ ഇല്ലാതോണ്ടാണ് കേരം ബോർഡ് കളിക്കാനായിട്ട് അങ്ങോട്ട് ഇറങ്ങാത്ത പിന്നെ അവയിന്ന് വിളിച്ചന്ന് വാട അപ്പയത നോക്കിയപ്പോതി അജു ഈ വഴിെങ്ങാണ്ട് പോകുന്നു നമ്മളെ കല്യാണം വിളിക്കാൻ വന്നേ
ആഹ്
ലെറ്ററായിട്ട് ഉമ്മായിന്നും വിളിച്ചില്ലന്ന് പറഞ്ഞ് ഇങ്ങനെ അ